കേൾക്ക്ണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആഹ ഹഹ അതെ അതെന്താ സംഭവംന്ന് അറിയാൻ പാടില്ല
ആഹ് ആ അത് കൊഴപ്പില്ലേ
ആ പിന്നെ
വേറെ എന്താണ് ഫുഡ് വെറൈറ്റി
ആ വെറൈറ്റി ഫുഡ് ഇതല്ല ഇതൊക്കെ തന്നെ എന്തെങ്കിലും നമ്മള് പെട്ടെന്ന് എളുപ്പത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടത്ണ്ടെങ്കിൽ അങ്ങനെ യെ യൂട്യൂബിൽ നോക്കി ചെയ്യാറുണ്ട് കേട്ടാ
ഇത് യൂട്യൂബിൽ നോക്കി ചെയ്ത അതോ സ്വന്തമായിട്ട് ഇങ്ങനെ ചുമ്മാ ചെയ്ത് നോക്കിയതാണ്
അല്ല ഒരു വട്ടംഞാൻ മുട്ടയ ഈ ഇതല്ലാതെ വേറെ റെസിപ്പി ഞൻ സ്വന്തയിട്ട് ചെയ്തിട്ടണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ക്കൊരു അത്രയ്ക്ക് ഈസി ആയിട്ട് തോന്നിയില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റണതായിട്ട് തോന്നിയില്ല അപ്പൊ ഞാൻ വേറെ റെസിപ്പി അതഎന്താന്ന അറിയ അറിയോ അത് പക്ഷെ സവാള സപ്പ് അപ്പറേറ്റ് വാട്ടിയിട്ട് തേങ്ങാ പാല് പിഴിഞ്ഞോഴിച്ചിട്ട്
നമ്മളെ ഈ എന്താ കൊഞ്ച് തീയൽ വെക്കേല്ലേ കൊഞ്ച് തീയല് കറി ആഹ് അപ്പം തീയല് നമ്മളൊഴിവാ ‌ക്കി ഈ ഇതുണ്ടല്ലോ എന്താ കൊഞ്ചുണ്ടല്ലോ കൊഞ്ച് നമ്മളൊഴിവാ കൊഞ്ച് നമ്മളൊഴിവാക്കിയട്ട് ബാക്കി ഈ തീയല് കറി നമ്മളെങ്ങനെയാണോ വെക്കണേ അതുപോലെ വെച്ചട്ട് നോക്കിയേ നല്ലയാ കൊഞ്ചില്ലെങ്കിലും കൊഞ്ചില്ലെങ്കിലും കൊഞ്ചില്ലെങ്കിലും ചോറ് കയ്ക്കാന് നല്ലയാ
ആഹ് നമ്മള് നിങ്ങടവിടെ എങ്ങനെയാപ്പ അങ്ങനവെക്ക കൊഞ്ച് തീയല് എങ്ങനെയാ വെക്കണേ
ഞാനിപ്പൊ കൊറേയായി വെച്ചിട്ട്
അതെയോ ആഹ് ഞങ്ങള് എന്താന്നറിയോ പല നാട്ടിലും പല പ വിധത്തിലല്ലേ ഭക്ഷണം ഇണ്ടാക്കാ
അതെ അതെ ആഹ് ഞാനിപ്പോ ഈ ഞാന് ഞാന് ഞാന് പ്രഗ്നന്റ് ഒക്കെ ആയിരുന്നേ അപ്പൊ അതുകൊണ്ടിപ്പോ കൊറേ നാള് കൊണ്ട് ഇങ്ങനെ കുക്കിങ്ങിനോട് പോന്നില്ലായിരുന്നു കാരണോന്ന് വെച്ച കുക്കിങ്ങിൻ്റെ മണോം ങ്ങളൊന്നും പിടിക്കുന്നോന്നില്ലായിരുന്ന് അപ്പം കിച്ചണുവായിട്ട് ടച്ച് വിട്ട് നി ക്കുവ പ്രെഗ്നന്റ് ആയേന് ശേഷവേ ഞാൻ കേറിയട്ടില്ല പിന്നെ അപ്പൊ ഇപ്പോ ഡെലിവറി കഴിഞ്ഞിപ്പ മൂന്നു മാസം ആയി
ആഹ്
അപ്പൊ അയിനെക്കൊണ്ട് നമ്മള് ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് നല്ല ഓർമ്മയുണ്ടെ എടക്ക് വെച്ച് നമ്മള് ചെയ്യാരി ക്കുമ്പോ പെട്ടന്ന് നമുക്ക് എങ്ങനെ എന്താന്നുള്ള ഓർമ്മ വരത്തില്ല
ആഹ് നിങ്ങള് എഹ് തീയല് എഹ് തീയല് വെക്കുമ്പോ തേങ്ങ വറുത്തരച്ച് റ്റതല്ലേ തീയല് വെക്കാ ആഹ് ആഹ് ആഹ് അതില് കൊഞ്ചിടാതെ വെക്കല്ലേ അങ്ങനെ ചെയ്ത് നോക്കണം
ആഹ് ആഹ് അത് കൊഞ്ച് ഇടരുത് നമ്മള് തീയല് കറി എങ്ങനെയാണോ വെ ക്കുന്നേ അതുപോലെ വയ്ക്ക എന്നിട്ട് കൊഞ്ച് ഇടുന്നില്ലാന്ന് മാത്രേ ഒള്ളൂ ബാക്കി എങ്ങനെയാണോ വെക്കണ അ തുപോലെ അങ്ങ് വെച്ച് നോക്ക അപ്പൊ ചോറ് കഴിക്കുമ്പോ ആഹ് ഒരു കൊഞ്ച് കറി കഴിക്കുന്ന ഒരു ടേസ്റ്റും കിട്ടും
അതേ
ആഹ്
ഞാൻന്നത് പിന്നെ എന്താ പറയാ ചപ്പാത്തിക്കൊക്കെ ഞാൻ പപ്പടത്തിന്റെ ഒരു കറി ഇണ്ടാക്കും
ആഹ് ആഹ് അത് ഈ ഈ കറിയുണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലയാട്ടാ ഈ കൊഞ്ചിടാതെ കൊഞ്ച് ഇടാതെ കൊഞ്ച് കറി വെ ക്കണ എങ്ങനാണോ അങ്ങനെ വെച്ചിട്ട് നോക്ക് കേട്ടാ ചപ്പത്തീടെ ചപ്പാ ത്തീടെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും
ആഹ് അഹ് ഇവിടെ പിള്ളേർക്കങ്ങനൊക്കെ ഇണ്ടാക്കി ക്കി കൊടുക്ക ചിലപ്പോ പറയും മീൻകറി മീനില്ലാതെ മാങ്ങ ഇട്ടിട്ട് മീൻകറി വയ്ക്കണ പോലെ വയ് ക്ക ശരിക്കും മാങ്ങേട സീസണിലൊക്കെ ഞങ്ങളങ്ങനെ ചെയ്യും പച്ച മാങ്ങ ഇട്ടിട്ട് മീൻ കറി വയ്ക്കണ പോലെ വെക്കും അതുപോലെ വെണ്ടക്ക ഇട്ടിട്ടും അതുപോലെ വയ്ക്കൂട്ടാ മീൻകറി വെയ്ക്കില്ലേ അതുപോലെ വെണ്ടയ്ക്ക ചേർത്തിട്ട് വെക്കും അതൊക്കെ ടേസ്റ്റാ
ആഹ് ആഹ് ഈ നമ്മള് മീൻ കറി വെക്കുന്ന പോലെ വെച്ചിട്ട് മീൻ പകരം വെണ്ടയ്ക്ക ഇടും
ആഹ് വെണ്ടക്ക
ആഹ് ആഹ് അങ്ങനെ വയ്ക്കുവല്ലേ
ആഹ് പിന്നൊണ്ടല്ലോ ഓ ആഹ് പക്ഷെ ഒരാൾടെ ടേസ്റ്റ് ആവുല്ലയ മറ്റെ ആൾ ക്ക് പലർക്കും ആഹ് ചെലർക്ക് ഇഷ്ട്ടാവണം എന്നില്ല്യാട്ടോ വെണ്ടയ്ക്ക് ഇഷ്ട്ടാവത്തോർക്ക് ചെലപ്പോ ഇഷ്ട്ടാവില്ല
ആഹ് അത് ഓരോത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ
അതെ അതെ അതെ
ആഹ്
ഞാന്
അതുവല്ല ഓരോത്തരും ഓരോന്നന്നെ കറികള് വെക്ക്യുന്നതും പല രീതിയിലായിരിക്കുവല്ലോ അപ്പം പല രീ പല രുചികളായിരിക്ക്യും
ഉം അതെ അതെ അത്പോലെ ഒരു ചം നമ്മളൊരു ചമ്മന്തി ഇണ്ടാക്കുവാണേലും നമ്മള് വെക്ക്യണ പോലെ ആഹ് ച സെയിം ഇൻഗ്രീഡിയന്റായിരിക്ക്യും പഷേ അതൽ ആവില്ല ആഹ് ആഹ്
ആഹ്
അതേ സ അതേ സം ഏഹ് സ ഇൻഗ്രീഡിയൻസ് ഇട്ത്തിട്ടന്നെ വേറെ ഒരാള് ചെയ്താലും സെയിം ടേസ്റ്റ് വെര്ല്ല്യെ ചെലപ്പം
വരത്തില്ല ചെലപ്പം ഇവര് ഇട്ക്കുന്ന സംഭവം തന്നായിരിക്ക്യും അവരും എടുക്കുന്നത് എ ട്ട്ന്നത് വെല്ലോം ആയിരിക്കും പക്ഷേ ടേസ്റ്റ് തമ്മില് വ്യത്യാസം കാണും ഒരാള് ഒരാള് വെക്ക്യുന്ന നല്ല ടേസ്റ്റ് കാണും. മറ്റൊരാള് വെക്ക്യുന്നത് ഒട്ടും ടേസ്റ്റ് കാണേല ചെലപ്പം അത്യാവിശ്യം ടേസ്റ്റാവും അങ്ങനൊക്കെയാ
ആഹ് അതെ അതെ അത് പ ആഹ് വ്യത്യാസം വരും അത്ച്ചാ ഓരോരുത്തരുടെ ശൈലിയാണ് ചെലർക്ക് ആഹ് ചേലേര്ടെ ശൈലി ഏഹ് പിന്നെ കൈപ്പുണ്യംന്നൊക്കെ പറയില്ലേ
അതുവുണ്ട് ഇങ്ങ ഇങ്ങളെ എങ്ങനെയാ നല്ല കൈപ്പുണ്യാണോ എങ്ങനെയാ?
കൊഴപ്പല്ല ഏഹ് ഒന്നും ഏഹ് ചീത്ത ആവാറില്ല
ആഹ് ആഹ് എല്ലാരും എങ്ങനെ കഴിച്ചിട്ട് എന്താ അഭിപ്രായം പറയുന്നെ?
ആഹ് അത് ഇഷ്ടാണ് എല്ലാർക്കും ഇഷ്ടാ ഞാന് ഇവടെ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കാവുമ്പോ ഒരു പ ത്തൻമ്പതക്കാളവുമ്പോ അമ്പതൊക്കെ ആളാവുമ്പോ ഞാൻ ഒറ്റക്കന്നെ ചെയ്യാറ് കുക്കിങ്ങും
ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് പിന്നെ വെജിറ്റേറിയൻ ഫുൾ എനിക്ക്യ അഹ് ഇഷ്ടാ സദ്യ ഇണ്ടാക്കാനാ എനിക്ക്യ് നല്ല ഇഷ്ടാ
ആണോ ആഹ്
ആഹ് ഒരു അമ്പത് പേർക്കൊ
ന്ന്ട്ട് നമ്മളെ ഈയ് നമ്മള് നമ്മളെ ഈ എന്താണ് വെള്ളക്കളറ്ല് മറ്റെ പച്ചടിയോ എന്തായാലും പച്ചടിയല്ല അല്ല എന്തോ പഴം പച്ചടിയോ ഇപ്പ അങ്ങനെന്തോ പറയെല്ലോ ഏഹ് പഴ ആഹ് ല്ലോം പഴൊക്കെ അരിഞ്ഞ് ഇട്ട്ട്ടില്ലെ വെള് ത്തിരിക്ക്യിന്നെ നല്ല മധിരി ടേസ്റ്റ്ള്ളത് കറിണ്ടല്ലോ? നമ്മളെ ഈ സദ്യേല് സദ്യ സദ്യയിലുള്ള തൊട്ടുക തൊടുകറി നല്ല പഴൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പം നല്ല മധുരവുള്ളെ പൈനാപ്പിൾന്റെ അല്ല പഴം പഴയിട്ടിട്ട് സംഭവണ്ടല്ലോ വെള് വെള്ള കളറ്ല് പഴം പച്ചടിയോ ആഹ് പഴം പച്ചടിന്നങ്ങാണ്ടാ പറയു
പച്ചടി നമുക്ക് പ പല സാനങ്ങളും വെച്ചിട്ട് ചെയ്യാം വെള്ളരിക്ക ചെയ്യാം കുമ്പളങ്ങ ചെയ്യാം പൈനാപ്പിള് ചെയ്യാം പഴം ചെയ്യാം ആഹ് ആഹ്
അത് എങ്ങനെയാന്നൊന്ന് പറഞ്ഞേരോ?
ആഹ് അത് നമ്മള് സാധാ ആഹ് പഴത്തിന്റെ ഞാൻ ചെയ്ത് നോക്കിട്ട്ല്ലാട്ടോ പൈനാപ്പിൾന്റെ ചെയ്യാറ്ണ്ട്
ആഹ് പൈനാപ്പിൾന്റെ പറ്ഞ്ഞ
ആഹ് പൈനാപ്പിള് കുഞ്ഞു പീസായിട്ട് അതില് ഏഹ് മുന്തിരിയൊക്കെ ചേർത്തിട്ട്
ആഹ് ആഹ് നമ്മുടെ എന്താ സാധാ മുന്തിരിങ്ങയൊ സാധാ നോർമ്മല് വൊ ഓ മുന്തിരിയാ ആഹ് എന്നിട്ട് അരിഞ്ഞ് ഇടണോ അരിഞ്ഞ് എട്ക്കണോ?
അല്ല് വേണ്ടാട്ടോ മുന്തിരി എരിയരുത് കുഞ്ഞ് കുഞ്ഞതായിട്ടെട്ക്ക ചെറുത് ചെറുത് വലുതെട്ക്കരുത് ആഹ് തേങ്ങ അരക്ക്യ തേങ്ങ അരക്ക്യണേല് ഒരിത്തിരി ഒരു ഓഹ് ഒരു നുള്ള്ന്ന് പറയാ ഏഹ് നല്ല ജീരകം പിന്നെ അതില് പച്ചമൊളകും രണ്ട് പച്ചമൊളകും ഒര് ചം സ് ഫ്ലേവറിന് മാത്രം ആയിട്ട് വെളുത്തുള്ളിടെ അല്ലി ചേർക്കാ അത് അരയ്ക്കുമ്പോ അതില് ഏഹ് തൈര് ഒഴിച്ചിട്ട് അരയ്ക്ക
ആഹ് ആഹ് ഈ തേങ്ങായും തേങ്ങായും തേങ്ങായും തൈരും
ആഹ് പിന്നെ ഒരു കഷ്ണം ചെറിയ വെളുത്തുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും എരിവിന് അധിക എരിവ് പാടില്ലല്ലോ ആഹ് അങ്ങനെ പിന്നെ ഈ ത തൈരും ഒഴിച്ചിട്ട് അരക്കുക ഈ വേവിച്ച് വെച്ച പീസുകളില്ലേ
ആഹ് ആഹ്
ആഹ് ഇത് ഉപ്പിട്ടിട്ട് മഞ്ഞൾ പൊടി ഇടരുത് കേട്ടോ അത അത് എടുത്ത് കളഞ്ഞെക്കണ വേവിച്ച് വെച്ചിട്ട് അതിലിത് മിക്സ് ചെയ്യുക
ആഹ് ആഹ്
ജസ്റ്റ് ഒന്ന് തിളക്കാനേ പാടുള്ളോ എന്നിട്ട് ഏഹ് കടുകും വേപ്പിലയും ചുവന്നമുളകൊക്കെ ഏഹ് വറുത്തിട്ട് അതിൽ ഒഴിക്കിയ വെളിച്ചെണ്ണേല് അത്രയേ ഉള്ളോ ഉം സിമ്പിളാണ് ചെയ്യാൻ സിമ്പിളാ
ആഹ് ആഹ്
ഇനി മധുരം കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം ശർക്കര ചേർക്കരുത് ഇപ്പൊ കളർ ചേഞ്ച് വരും
ആഹ്
അല്ല ചിലപ്പോ പൈനാപ്പിളിനും മധുരം കുറവാണല്ലേ
ആഹ് ആഹ്
ഇതൊക്കെ ചേർത്തു വരുമ്പോൾ മധുരം കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം അപ്പ മധുരം കറക്റ്റാവും ഒരുനുള്ള് ഉപ്പും ഉപ്പ് തോന്നാവരുത്
നമ്മുടെ മറ്റയില്ല പായസം ഉണ്ടല്ലോ എന്താത് ആഹ്‌ മറ്റേ എന്താ ഈ അമ്പലത്തിലൊക്കെ നമ്മള് കിട്ടുന്നൊരു മധുരമുള്ള പായസം ഉണ്ടല്ലോ വെളുത്തിരിക്കുന്ന അരിപ്പായസം അല്ല എന്താ സേ സേമിയോ ആഹ് പാൽ പായസം പാൽ പായസം അതെങ്ങനെയ ഉണ്ടാക്കുന്നത്
അത് നമ്മൾക്ക് ആഹ് സാധാരണ ഉണങ്ങല്ലരിന്ന് പറയും അത് വെച്ചിട്ടാണ് അമ്പലത്തിൽ ഉണ്ടാക്കാറ്
ചെറിയ അരി ആണ് നുറുങ്ങ അരി
അല്ല ഉണ ഉണങ്ങിയ അരിണ്ട് ഉണങ്ങിയ അരി നമ്മള് ചോറ് വെക്കണ അരി അല്ല
ആഹ് ആഹ് അങ്ങനെ വേടിക്കാൻ കിട്ടുവോ
ആഹ് ഉണങ്ങലരി വേടിക്കാൻ കിട്ടും
ആഹ് ആഹ് എന്നിട്ട്
ചോറ് വയ്ക്കുന്ന പോലെ വെച്ച് ഊറ്റിടുക്കുക വയ്ക്ക എന്നിട്ട് അതിനകത്തോട്ട് പഞ്ചസാര ചേർക്ക പാലൊഴിക്കുക അതന്നെ അത്രള്ള അമ്പലത്തി അമ്പലത്തിലൊന്നും ഏലക്കാ പൊടിയൊന്നും ചേർക്കില്ല അണ്ടിപ്പരിപൂമുന്തിരി അതൊന്നും ചേർക്കില്ല അമ്പലത്തില് ജസ്റ്റ് ഇത്ര മാത്രള്ളൂ പിന്നൊരു നുള്ളൂ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിക്ക
ആഹ് ആഹ്
നെയ്യ് ചൂടാക്കിട്ട് ഒഴിച്ചാ മതി അത്ര ഉള്ളൂ അമ്പലത്തിൽത്തെ അങ്ങനെ ചെയ്യാറു
അങ്ങനത്തെല്ല എനിക്കിഷ്ടമാ അത് ആ പായസമേ ഈ പാൽ പായസം അമ്പലത്തിലെ
ഒരു തുള്ള് ചു ചുക്ക് പൊടി ചേർത്ത ടേസ്റ്റ് ഉണ്ടാവും
ആഹ് ആഹ്
അമ്പലത്തിലൊന്നും ഏലക്കപ്പൊടി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാറില്ലല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് സുഖമാ അത് ക്കൊ ചെയ്യാൻ ഈസിയ ഇവിടെ പിള്ളേർക്ക് എന്റെ ചെറിയ ആൾക്ക് ഇഷ്ട പായസം അവൻ എന്നെ പോലെയ എല്ലാം കഴിക്കും
ആഹ് ആഹ് എനിക്ക് പായസൊക്കെ ഇഷ്ടവാ പ പായസത്തിൽ ഇല്ലെ ശർക്കര ഇടുന്ന പായസം ഒന്നും എനിക്ക് ഇഷ്ടമില്ല പിന്നെ ഈ ബ്രഹ്മ പാല് ഒഴിക്കുന്ന പായസൊക്കെ ഇഷ്ടാ
ആഹ് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ഞങ്ങൾ എല്ലാ പായസം കുടിക്കും ഇവിടെ
ആഹ് ആഹ്
അത് പിന്നെ എടക്ക് പറയാമ്മെപ്പ സേമിയ സേമിയല്ലേ എളുപ്പം പിന്നെ കൂടുതലേര് പരിപ്പ് ഇപ്പോ പായസാ വയ്ക്കാറ് ഹസ്ബൻടിനു പരിപ്പ് പായസാ കൂടുതല്ഷ്ടം ബാക്കിയുള്ള പാലില് ആള് ഉപയോഗിക്കില്ല എന്റെ മൂത്താളും പാലിന്റെ പായസം പായസാവ മൂത്താളൊന്നും കഴിക്കില്ല പൊതുവെ ഒന്നും കഴിക്കാത്ത ടൈപ്പാ ഭർത്താവിനും പരിപ്പാ കൂടുതലിഷ്ടം അപ്പൊ പരിപ്പാധികം വെക്കാറ്
ആഹ് ആഹ്
പക്ഷെ പായസം വെച്ച അ അപ്പഴല്ല നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാ
ആഹ് ആഹ് ഫ്രിഡ്ജി വെച്ചിട്ടാ ചൂടാറിയിട്ട് ഫ്രിഡ്ജി വെച്ചിട്ടാ
ആഹ് ആഹ് അങ്ങനെ കഴിക്കുമ്പ ഒരു പ്രത്യേക ടേസ്റ്റാ
ആഹ് ആഹ്
അങ്ങനെ
അങ്ങനെയല്ലേ ഇന്ന് വേ ഇന്നെന്താ സ്പെഷ്യല്
ഇന്ന് ഇല്ല ഇന്നും വേറൊന്നുല്ല ഇന്ന് ഞങ്ങള് മീ മത്തിയാണ്ന്ന് കറി വെച്ചത് ആഹ് ഇന്നലെ രാത്രി വേടിച്ച് ഏഹ് വാങ്ങിച്ചു ആഹ് ശരി ശരി ഓക്കെ
ആഹ് കട്ടായി